ഹലോ
ആഹ് കേക്കണ്ടോ?
ആഹ് ഇപ്പൊ കേക്കണ്ട് ഉം ഓ ഞാൻ കൊറെ ശ്രമിച്ചു കിട്ടല്ല
പറഞ്ഞു ഇപ്പോ കിട്ട്ണില്ല എന്റെ ഫോണിലേക്ക് വിളിച്ച് കിട്ടണില്ല, ഫോൺ എന്തോ കേട് വെരുന്നുണ്ട്. നന്നാക്കാൻ കൊടുക്കണ്ടി വെരും ഇങ്ങനാണെങ്കില്. ഉം അല്ലേ റേഞ്ചിന്റെ പ്രോബ്ലം. എന്തക്കെയാ ഇന്നിട്ട്?
റേഞ്ച് ഇപ്പ എല്ലാ സിമ്മും ഇങ്ങനെത്തെന്നാ എല്ലാ സിമ്മും റേഞ്ചിൻ്റെ പ്രശ്നാ.
ഉം ആ ഒരു ആദ്യം ജിയോക്ക്ണ്ടായിരുന്ന് എല്ലോടൊത്തും ഉണ്ടേന് റേഞ്ച് ഇപ്പതിനും തരികിടായിക്ക്ന്ന് ഏഹ് എന്താ ചെയ്യാ
കാരണം രണ്ട് സിമ്മ് ഒന്നിക്കാടെ സിമ്മും ഒന്നെൻ എൻ്റെ സി സിമ്മുണ്ട് അപ്പൊ കട്ടാവാതെ പോവാൻ വേണ്ടിട്ടേ ജിയോ സിമ്മ് മാത്രമേ ഒരു മാസം നിക്കുള്ളൂ അപ്പൊ ഒരു മാസം ഇക്കട സ സിമ്മില് കേറ്റും ഒരു മാസ എന്റെ സിമ്മില് കേറ്റും അങ്ങനെ കൊണ്ടോവ ഓള്
കട്ടവാതെ ആ ആഹ്
ആ അത് കാരണം സിമ്മ് മാറ്റാൻ പറ്റില്ല ജിയോ സിമ്മ് ഇണ്ടാവൂലാ
നീയാ
ഉം ഉം
ഒരു മാസം വരെ ഇണ്ടാവുല്ലേ
ആ ഒരു മാസം രണ്ടു മാസൊക്കെ നിക്കും
തെന്നെ അത് വെല്ല്യ കിട്ടല്
പക്ഷെ അവരിങ്ങനെ വിളിക്കും വിളിച്ചിങ്ങനെ പറയും കട്ടാക്കും കട്ടാക്കും വാട്സആപ്പിൽ മെസേജ വരും കട്ടാക്കും മ്മ്. ഇല്ല്യ. മറ്റേ സിമ്മൊക്കെ ഇന്ന്ട് പൈസ കഴിഞ്ഞാ നാളെ കട്ടാവൂലെ?
ആഹ്, യേ.. അതാവും. മ്മ്
ആ ഒര് ഇത്‌ ല്ല. അത് കാരണം ഇങ്ങനെ പോണ്. ഇത് ല്ലാർക്കും വേണ്ടെ തിന്നാൻ കൊടുക്കാന്ന്.
ന്നേ.., അതാണേയ്. ങ്ങോട്ട് തിന്നിട്ടിരു അപ്പം കൊടുക്കൽ ലൊറച്ച് കൂടുതലുഅ.
ആഹ്, കൂടുതല് വാണം അതാണ് ള്ളത്. ഇക്കടെ സിമ്മിട്ട് കാ പോവാനും പറ്റൂല. അത് എല്ലാട്ത്തും കൊടുത്ത അതിയോഗ്യ നമ്പറാണ്.
ആണെ
മ്മ്. ഗ്യാസ്, ആഹ്, ഗ്യാസിനായാലും റേഷൻ കാർഡിനായാലും മൊത്തത്തില്, ആഹ്
ഏ ഗ്യാസിനൊക്കെ എന്താ പാട് ലേ എത്രപ്പം ഗ്യാസിന് വെല ഗ്യാസിനൊക്കെ വെലണ്ടോ കൂടിയോ
ആയിരത്തി ഇരത്തഞ്ചോ? ഏഹ്.., ആയിരത്തി ഇരത്തഞ്ചറ്റെന്ന്ണ്ട് ഇപ്രാശ്യം എർക്കിയത്. ആഹ്. ഉം. ഒക്കെ നല്ല വെലായിട്ട് പോണ്. എന്തിനാ കൊറവുള്ളത്? ഇല്യല്ല. ത് ഇന്ന്പ്പൊരു വാർ ത്തില് മേലെങ്ങനെ കണ്ടു. ഫോണിന്റെ ബേക്കില്, ഏഹ്, ഗ്യാസിന് വെല കൊറയാണ്ന്ന്.
അത് ഏറി ന്നാൽ പത്ത്ർപ്യെ എന്തെ
ആഹ്. കൊറയലങ്ങനെ കൊറയൊള്ളൂ. കൂടുമ്പോ ഇരുപത്തൊമ്പത് മുപ്പത് ഒന്നിച്ച് കൂടും.
ഒറ്റടിക്ക് അൻപത് രൂപ, മുപ്പത് രൂപ
ആഹ് അങ്ങനെ വെച്ചിട്ട് കൂടും. ഏ കൊറയും അത്ണ്ടാവല് പോയന്റ് വച്ചിട്ട്- ത്തെ കൊറയൊള്ളൂ. മ്മ്, അങ്ങനെ ഒക്കെ ത തന്ന വിഷയങ്ങളെ ഇഹ് പിന്നെ, എന്താ രാത്രിക്കത്ത്ക്കൊക്കെ ചോറന്നെ?
എല്ല, ചപ്പാത്തി. ഇക്കാക്ക്ക്ക്. ഇക്കാക്കും ന്റെ എളേഛൻക്കും ചപ്പാത്തി.
ഷുഗറ് ണ്ടാ?
ഷുഗർ ഇല്ല ഇക്കാക്ക്. മെയിന്റെയ്ൻ ചെയ്ത് ചപ്പാത്തി യിച് പോവവാണേ. ചോറ് വല്യ ഇഷ്ടല്ല. ഉം. ച്ചക്കെന്നെ, ഉച്ചക്കെന്നെ അങ്ങട് കഷ്ട്ടിച്ചങ്ങണ്ട് വന്നാ എഹ്, എനിക്ക്ണ്ടാക്കാനുള്ള സമയ- എവിടെ എണീച്ചു പോവാൻ നേരം വേണ്ടേ ഇയ്യ് ഇങ്ങനെ വിളിച്ച് വെറുപ്പിക്കല്ലെന്നെ
ആഹ് അതെ
ഞാൻ ഇണ്ടാക്കാ വേണ്ടി സമ്പാദിക്കാ വേണ്ടിന്ന്ള്ളത് ആലോചീച്ചില്ല.
എ എഹ് എളേച്ചി ഇണ്ടോ? ഏഹ്
എളേച്ചിണ്ട് എളച്ചിവിട് ഓ ഇപട്ണ്ട് ഉം ഉം എളേച്ചി എഹ് തൊട്ടടുത്തെന്നെയാണ് അല്ല ഞാൻ തറവാട്നടുത്തന്നെ യ്യ് അന്ന് വന്നില്ലേനോ. അടെ അവ്ടെ തന്നെ. ആഹ്. ഞാ തറവാടന്നട്ത്തന്നെ വീട്. ഉം അപ്പം പിന്നെ ഓള് ഇന്റപ്പം വന്ന്ക്ക്ക്ന്ന് വിശേഷം വിശേഷണ്ട് തൊട്ക്കാണ്.
ഓഹ് ശരി ആഹ്.
ഉം ആഹ് അതെ ചെ ഇതാണ് എന്താണ് ചൊരിക്കലും ഇന്തൊക്കെയാണ് ഇനിയിപ്പോ അവർക്ക് പോയല് വ്യളാ്ച്ച പോവാണ് അപ്പൊ അങ്ങനെ തങ്ങി തങ്ങി നിക്കാണ് കഴിഞ്ഞിട്ട് പോവാന്നുള്ള നിലല്ലേ നന്നായിട്ട് ആ അവിടെ അരുല്യാലോ തറവാട്ടലരൂല്ലലോ ആ പിന്നെ വെറുതെ നിന്നിട്ട് കാര്യാല ആജല് ഒറ്റ അളച്ചന ഉള്ളു പിന്നെ ഓ എറെ കാര്യം ഞാൻ നോക്കിയാലോ അവിടെ ഒറ്റ ഒക്ക ആകുമ്പോ നമുക്ക്രു സമാധാന ഉണ്ടല്ല അവിടെ അടുത്താന്ന് പറഞ്ഞ് കാര്യില്ലല്ല പോയിപ്പോ അവി അുള്ള ഉണ്ടാവില്ലോ നമ്മള് നമ്മക്കൊരു സമാധാനത്തിന് ഉ കോയിക്കോട്ടേന്ന് പറഞ്ഞ ശർദി ഒുംത്തയിലോട് കഴിച്ചിലായി നിക്കണ്ട്
ഉ ഇക്കക്കെപന്താണ് ജോലിയ ഇക്കക്ക പന്ത
േ എറെ അയൽവാസി വിളിക്കുന്നുണ്ട്ന്ന് കേട്ടോരു കട്ടയണ്ടക്ക് ജോലിക്ക് ഇപ്പ ഇതാ കടു കച്ചവടത്തിലാണ്
അടക്കാ ഉ
മ്പ ആ പിന്നെന്നത് അങ്ങനെ ആ എന്റെ അയൽവാസിന്നതാ
ആആ ആ എന്താ കൊണ്ടന്നന്ന് ചായാക് കടി കൊടുന്നന്നോ
ചായക്കടന്നല്ല കൊണ്ടുവരാ അയൽവാസിയിൽ അയൽവാസിൽ എന്തോ വേറെന്തോ എത്ത് കൊണ്ടന്ന സാരിയുണ്ട ചുവിതാറും അതെന്താ സംസാക്കാൻ പറ്റില്ല പിന്നെണ്ട് ആ ചുരിദാർ കാണിച്ച തരാ വന്നതാ ചരി ചുരിദാർ കാണിച്ചു തരാാവുന്നതാണ് ഏ എന്ത് ചുരിദാറാണാവോ
ഭംഗിയണ്ടാ
ഹ് ഭംഗി കുഴപ്പമില്ലാത്ത ഭംഗിയൊക്കെ ഉണ്ട്
ഏതോ ഏതോ കളർ
കളർ റെഡ് റെഡമെലരു ബ്ലൂ സാരി കൊണ്ട അഡിച്ചത്ല്ലേ ആ
അത്ശ്
ആ അങ്ങനെ ഇടൂല ഞാൻ അതിടുൂല കാര്യണ്ട് എ മെറ ഇഷ്ടാണ്
ഉം ഭയങ്കര ഇഷ്ട എനിക്ക് കൂടുതൽും മാക്സിം മറൂണ്
റൊണായിരത്തിയാവൂലേ മൊത്തം
ആ അതെ അതെങ്ങനെ കടി പോയാലും എന്തു പോയാലും ആ മേറ്വുള ഇഷ്ടപ്പെടള്ളു
ഓ ഏ ബാക്ക്ഗ്രൗണ്ട് കേൾക്കോ മെ മെറൂണ്
കടയിൽ പോയാലും മെറുൂണ ഇഷ്ടപ്പെടുക പറയാ
അത് അ മെറമാരത്തിയാവും മൊത്തല്ല മീന് ആ ഞാൻ എനിക്ക് ക എത്തുന്ന കളറോട് വല്ിയ താല്പര്യം ഇല്ല
ആഹ ലൈറ്റ് കളറാണോ ലൈറ്റ് ലൈറ്റ് കളറോ
ആഹ ലൈറ്റ് ലൈറ്റിലോടാ ഇഷ്ടം അപ്പൊ അതേറ്റ് വന്ന അവിടെ ഇന്ന് കൊറച്ച നേരം പാന്റ് എടുത്താല അവിടെ ഇരന്ന്ോളും
ആഹ ആഹ ഉ
വരു വനിതയാണ്
ആരോ ഉ എന്താ അവർക്ക് അവർക്ക് ജോലി ഉണ്ടാ
ആഹ ജോലിക്കാ ത തന്നെയാണ് അനിതനെ കിട്ടില്ല വർ സം്രംഭവം മൊത്തം
ആ
വീട്ട്ന്നാണ് എടുക്കാ ജോലി വീട്ടിന്ന് ജോലി ചെയ്യുന്ന ആളാ ത തയ്യൽ തയ്യൽ തയ്യൽ കരുത്തിയാണ്
ആ ആ ആ
അപ്പ പിന്നെ എന്തിനോ ന്നെ വന്നതാണ് ആവശ്യം ഏ
തയ്യല് നല്ലരു ജോലി തന്നെയാണ് ഞാനിത ഇാ പെുന്നാൾ സീസണിലൊക്കെ എനിക്ക് അയൽ പച്ചികള മാക്സിമങ്ങളൊക്കെ കൊണ്ടു തരും അങ്ങനെ ഉം വെട്ടിടിക്കാനുള്ള ആള് തരില്ലേ ഉം
കരുത്തിന്നാണ് അപ്പോ
ഉം
ഉം അത് നല്ല കാര്യം
ഇ
അല്ല പഠിയാ എനിക്കും ആഗ്രഹേ അടിക്കാന ഞാൻന്റെ മരി അയിതിനെ കൊണ്ട്ന്നെ അയ്ന് ട്ടി വാങ്ങി പോയി തയ്യലൊക്കെ മെഷീനൊക്കെ വങ്ങി ഞ്ഞ് ആരടിക്കന്ന് അത് അന്നേ എന്നാ പറഞ്ഞങ്ങനെ വെറുതെ കൊണ്ടുവരണ്ട അവിടെ അന്നോട്ടെ മുങ്ങലൊക്കല്ലെ ഓ ഇന്റമ്മോ അടിക്കനുള്ളതൊക്കെ ആ സഞ്ചീ നർച്ച് ണ്ട് സഞ്ജിന്നറിയ ന്നല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി അടുക്കില്ല
ആ
എന്ത് മടിയാണ്
ആ ഞാൻ വി വീട്ട്ത്തൊക്കെ അവിടെ അങ്ങനെ കൂട്ടിക്കും ഓക്കെ അയൽവാസിക്കെ കൊടുന്ന് ന്ന പിന്നെ കൊടുക്കണ്ടെ അപ്പ പിന്നെ പെട്ടെന്ന് അടിച്ച് കൊടുക്കും
ആഹ് അത അതാണ് മെയിനായിട്ടുള്ള കാര്യം
ഉം ഉം
ആ പിന്നെ എന്നിട്ട് പിന്നെ ചായ ഏ എളേച്ചിക്ക് ഇപ്പൊ ഇതാ തുടക്കാണ്
ആഹ് തുടങ്ങ്ണൊള്ളു ഛർദിയൊക്കെണ്ടാ ചർദിയൊക്കെ ഉണ്ടോ
വലിയ ആചാുണ്ട് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഏ തുടക്കംന്ന്റിയുന്നന്നെ രണ്ടു മാസം ആണല്ലോ
ആഹ് ഉ ഉ ഉ ആ അതെ ണ്ടാവു കൊർച്ച്‌ കിടന്നിട്ട്
ഏ അപ്പൊ പിന്നെ ഞ്ഞ്പ്പോ കാണിച്ചു കാണണ്ട് എന്താ പറയുന്നു നോക്കട്ടെ ബുദ്ധിമുട്ടൊന്നും ഇില്ലെങ്കിൽ അവളെ അവിടെ പോകവും ഓന് പോകുന്ന മുന്നേ പോകുന്നതൊന്നും ആയിട്ടില്ല പോകുന്നതൊന്നും ആായിട്ടുംല്ല എന്താണ് അ ആയി കയിയാതൊന്നും പറയാനും പറ്റൂല അൽവാസിന്റെ ക്ഷമ കെടുന്നവരുണ്ടാവു അൽവാസ് ക്ഷമിക്കൂ ഏ ഇവിടെ ഇവിടത്തെ ഹോസ്പിറ്റല ഞങ്ങള അടുത്തുള്ള
ഇല്ല അങ്ങനരിക്ക ഇല്ല ഏർ ഒരു ഫേട്ട എടുത്തിട്ട് അത് അടി അടിയിക്കാൻ പറഞ്ഞാതെ
അതായല് ഫാനട്ട് എടുക്കന്ന് രണ്ട് മിഞ്ഞൊക്കെ കുറച്ച് മീൻ കൂടെള്ളു ഒരു മൂന്ന് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്ത റെഡി ആകും അവിടെ ഇരിക്കുന്നത് എ എ ഏർ പിന്നെ വേറെന്തോന്ന ഇണ്ടെനു തരാന് ആ ക്കണതെ വൈകുന്നേരത്തേക്കെന്താണ് ചായക്ക് ഫാനിട്ട എടുത്ത് രണ്ടിന്റിന്നുള്ളടുത്ത് വാങ്ങി അത് അഞ്ചിൻറ്റ് ഇരിക്കും ഏ
ആഹ് അത് ഞ
ആ അതെന്നെ പറഞ്ഞേ അയൽവാസികളെ എന്നും കാണുന്നല്ല അയൽവാസികളെ ഇവരൊക്കെല്ല കിട്ടാത്ത അതാപ്പ എന്താ ചെയ്യാ ഉം വൈകുന്നേരത്തേക്കെ എന്താ ഏ പോയോ ഹലോ ഹലോ റിജക്ട് ആ ഹലോ ഹലോ ന്റെ പോയി കട്ട ആവുന്നുണ്ട് റെയ്ഞ്ച് ഉണ്ടാവൂല ആ ഹലോ ഹലോ കേൾക്ക ഉണ്ടോ